ആഹ് കേക്ക്ന്നുണ്ട്
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖം തന്നെ ഇങ്ങക്കോ?
ആഹ് എനിക്കും സുഖം പിന്നെ മഴയൊക്കെ ഉണ്ടോ?
എങ്ങനെ?
മഴയൊക്കെ ഉണ്ടോ?
മഴ രാവിലെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല ഇപ്പൊ നിന്നു. പക്ഷെ മൂടിക്കെട്ടിട്ടന്നെ ഇള്ളത്.
ആഹ് ഇവിടേം ചെ മഴ പെയ്ത് മഴ പെയ്ത് ചെറുതായിട്ട് ഇപ്പ പെയ്തു കൊണ്ടിരിക്കുന്നു.
ആഹാ ഇവടെ രാവിലെയൊക്കെ പുലർച്ചക്കൊക്കെ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. രാവിലൊക്കെ ഇടിയൊക്കെ ഉണ്ടേയ്ന്നു പക്ഷെ ഇപ്പം നിന്നു.
ആഹ് ഇവിടെ ഇടിയൊന്നും ഇല്ലായിരുന്നു മഴ ചെറുത് മഴ പെയ്തത്.
ആഹാ
ആഹ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് കഴിച്ചു ഇപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ.
ആഹ് ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ എന്തായിരുന്നു?
സ്പെഷ്യൽ ഒന്നുല്ല പുട്ടും കടലക്കറിയും.
ആഹ് ഇവിടെ പുട്ടും പഴവും ആഹ്
അങ്ങനെ എന്നിട്ട് ഉച്ചക്കത്തെ പരിപാടിയെല്ലാം നോക്കിയോ വീട്ടില് അമ്മയും അച്ഛനും ഞാനും മാത്രേ ഉള്ളൂ.
ആഹ്
ഉം അവിടെയോ
ഇവടെ ഞാനും ഏഹ് എന്റെ അച്ഛനും അമ്മയും പിന്നെ ഹസ്ബൻഡും
ആഹാ അങ്ങനെ
പിന്നെ വീട്ടില് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതോ?
ഇല്ല ഇല്ല കൃഷി അങ്ങനത്തെ ഒന്നുല്ല കാരണം സ്ഥലം കൊറവാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല. മുന്നേ തറവാട്ടിലുള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാവായിരുന്നു.
ആഹ് ആഹ് ആഹ്
ഉം നിങ്ങള് കൃഷിയൊക്കെ ചെയ്യ്ന്നുണ്ടോ?
ഞങ്ങിവിടെ കൃഷിയൊന്നും ചെയ്യാൻ ചെയ്യാറില്ല. രണ്ട് മൂന്ന് മരവുണ്ട് ചക്കയും, മാങ്ങയൊക്കെ ഉണ്ട്.
ആഹാ ഇവിടെ പിന്നെ അത് സ്‌പേസ് സില്ലാത്തത് കൊണ്ട് പിന്നെ ഇതൊന്നും വെക്കാനുള്ള ഇതില്ല.
ആഹ് പിന്നെ വാഴയൊക്കെ ഉണ്ട്.
ആഹ് ഓഹ്
അങ്ങനെ കൊറച്ചുള്ള കാര്യങ്ങളുണ്ട് വേറെ അത്രയ്ക്ക് കൃഷികളൊന്നുല്ല.
ആഹാ
ഉം പിന്നെ ഉച്ചത്തേക്കുള്ള ജോലിയൊക്കെ കഴിഞ്ഞോ?
ചോറൊക്കെ ആയി ഇനി കറി എന്തെങ്കിലും ആക്കണം.
ആഹ് മീനൊക്കെ കിട്ടിയൊ ഇന്ന്?
മീൻ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പകുതി എടുത്ത് ഫ്രിഡ്ജില് വെച്ചത് കൊണ്ട് അതിനിപ്പം ഫ്രൈ ചെയ്യോ അങ്ങനെ എന്തെലും ചെയ്യണം.
ആഹ് ആഹ്
ഉം അവിടെ എന്തായിരുന്നു മീൻ കിട്ടിയോ?
ഇന്ന് ഉച്ചക്ക് ഇവിടെ മീൻ കറിയും പിന്നെ അങ്ങനെ എന്തെങ്കിലൊക്കെ ആക്കണം
ആഹാ വീട്ടില് വരോ മീന് ഇല്ലേ പോയിട്ട് വാങ്ങണോ?
ഇല്ല പോയി വാങ്ങണം ഇവടാ ഉം രണ്ട് മൂന്ന് ദിവസെ കട കാണോള്ളൂ അപ്പം എന്നും കടയില്ല അപ്പം നമ്മള് പോയി വാങ്ങിച്ച് വരുവാണേൽ രണ്ട് മൂന്ന് ദിവസേക്ക് വാങ്ങിച്ചു വയ്ക്കും
ഓഹ് ആഹാ അങ്ങനെ ഇവിടെ പിന്നെ കൊണ്ടുവരും പിന്നെ പോയി വാങ്ങുമ്പോ കൊറച്ചുടി ഫ്രഷായിരിക്കും
ആഹ് ഇപ്പൊ മീനിനൊക്കെ ഭയങ്കര റേറ്റല്ലേ
അതെഅതെ ഇപ്പൊ ട്രോളിങ്ങും കൂടെ ആയപ്പോ പിന്നെ അവര് ഡബിളാക്കി
ആഹ്
ഉം അതെ
പിന്നെ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കാനറിയും സ്പെഷ്യലായിട്ടെന്തെങ്കിലൊക്കെ അറിയാമോ?
സ്പെഷ്യലായിട്ടങ്ങനെ ചോയിച്ച് കഴിഞ്ഞാ ഞാനിപ്പം ഫുഡൊക്കെ ഇണ്ടാക്കാൻ പഠിച്ചു വരുന്നതേ ഒള്ളൂ ഓവറായിട്ടൊന്നും ഇണ്ടാക്കാനറിയില്ല അത്യാവശ്യത്തിനുള്ളതൊക്കെ വെക്കാനറിയാം അത്രേ ഒള്ളൂ.
ആഹ്
ഉം ചിക്കൻ കറി നന്നായിട്ട് ചെയ്യും
ആഹ്
ഉം വേറെ അങ്ങനെ സാമ്പാർ ഉപ്പേരിക്ക് എനിക്ക് വെല്ല്യ ഐഡിയില്ല.
ആഹ്
ഊം
ഞാന് ഓരോരുത്തരെ കഥകൾ ഫുഡ് വെക്കാൻ എനിക്കൊരുപാടൊന്നും അറിഞ്ഞൂട എനിക്കാകെ പുട്ടും ആഹ് പിന്നെ അപ്പംചൂടാനുംഅങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം
ആഹ്ഹാ
ഞാനും എല്ലാം പഠിച്ചൊക്കെ പോണേ ഒള്ളൂ
അഹ് ഓ അതെ സെയിം സിറ്റുവേഷൻ തന്നെയ ന്റേം എനിക്ക്ന്നെ ആം പൂ ട്ട് ചപ്പാത്തി ഇങ്ങനത്തെ രാവിലത്തെ കറിയാ പക്ഷെ ഈ കറികളിലാണ് മെയിൻപ്രശ്നം. അത് എല്ലാ കറിയോന്നും അറിയില്ല.
ആഹ് ആഹ്
ഉം അഞ്ചേ
പിന്നെ വേറെന്തൊക്കെയൊണ്ട്
പിന്നെ വേറെന്തൊക്കെയാ വർക്കെയ്യുന്നുണ്ടോ ഇങ്ങള്
ഇല്ലഇല്ല ഈഓൺലൈൻ വഴി ചെറുതായിട്ടൊക്കെ വർക്കെയ്ത് പോകുന്നു.
ആഹ്ഹാഅങ്ങനെ ഞാൻ മുന്നേവർകെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊറച്ചുസായി നിർത്തി വെച്ചിട്ട്. ഹെൽത്ത്ഇഷ്യൂ ഒക്കെ വന്നപ്പോ ഇവിടുന്ന് പറഞ്ഞു മതി ഇനി കൊറച് കഴിഞ്ഞിട്ട് നോക്കാം കണ്ടിന്യൂ ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട്
ആഹ് എന്താരുന്നു വർക്കെന്താരുന്നു.
ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്
ആഹ്
ആഹ്
അപ്പൊ ഇനി പോണില്ലേ ഇപ്പൊ
ഇല്ല ഇപ്പൊ പോന്നില്ല ഇപ്പ നിർത്തി ഇനീപ്പോ ഇപ്പോഴേയൊന്നും നോക്കുന്നില്ല കൊറച്ച് കയ്യട്ടെന്ന് കരുതി
ആഹ്
ഉം പിന്നെയിപ്പം ഇത് തന്നെ ഓൺലൈനായിട്ട് ചെയ്യുന്നത് തന്നെ
ആഹ് ആഹ്
ആഹ്
ഇനിയിപ്പോ ഓൺലൈനായിട്ട് വല്ലോം നോക്കണ്ടേ
ആഹ് ഇനീപ്പം നോക്കണം കൊച്ച് കയ്ഞ്ഞിട്ട് നോക്കാന്ന് കരുതി
ആഹ് ആഹ്
ഉം
പി എ പി എ പിന്നെ പി എസ് സിക്കെ എഴുതുന്നുണ്ടോ
ഇല്ല ഇല്ല പി എസ് സി അങ്ങനെ നോക്കിട്ടില്ല ഞാൻ
ആഹ് ആഹ്
ഇങ്ങള് എഴുതീട്ടുണ്ടാരുന്നോ
ആ രണ്ട് മൂന്ന് റാശ്യം എഴുതീട്ടുണ്ടാരുന്നു
ആഹാ എങ്ങനെ ഞങ്ങക്ക്ന്നിവിടെ പോണ്ടിച്ചേരി സ്റ്റേറ്റാ വരാ
ആഹ്
അപ്പം നമ്മളത് വേറെ തന്നെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെണ്ടാവും
ആഹ്
അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമൊക്കെ നോക്കിട്ടുണ്ട്
അഹ്ആഹ്
ആണ് പി എസ് സി ചെയ്യുന്നുണ്ടേ ചെയ്യാം പക്ഷെ ങ്കില് ആഹ്. എന്തായാലും കേരള സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടാണല്ലോ അവര് ഫോക്കസെയ്യാ.
ആഹ്.
ആഹ് അതുകൊണ്ട് പിന്നെ അങ്ങനെ നോക്കീല്ല.
ആഹ് ആഹ്.
പിന്നെ പൊറത്തോട്ടൊന്നും പോവലില്ലേ?
ഇല്ല ഇന്ന് എവിടെയും പോയില്ല ഇന്ന് രാവിലൊക്കെ നല്ല മഴയൊക്കെ ആയതോണ്ട്. ഇപ്പൊ പിന്നെ പോക്ക് കൊറവാ. വർക്ക് നിർത്തിയേന് ശേഷേ പൊറത്തങ്ങനെ പോവാറില്ല.
ആഹ്.
ഉം.
പിന്നെ യാത്രെക്കെ പോവാൻ ഇഷ്ടവാണോ?
ഓഹ്. ഒരുപാട് ഇഷ്ടാ പക്ഷെ എങ്കിലും വിചാരിച്ച പോലെ പോവാൻ പറ്റാറില്ല. ഇനിയിപ്പ അതൊക്കെ നോക്കണം ഇതുവരെ വർക്കും കാര്യങ്ങളും ഒക്കെള്ളത് കൊണ്ട് ലീവന്നും അങ്ങനെ കിട്ടൂല്ലല്ലോ. അപ്പൊ കിട്ടുന്നുണ്ടേ തന്നെ ഇങ്ങനെ ഇങ്ങനെ രണ്ടൂസം അഡ്ജസ് റ്റ് ചെയ്ത് അല്ലെങ്കിൽ ശനിയാഴ്ച ഒരൂസം ലീവ് എടുത്ത് ഞായറാഴ്ച ഓൾറെഡി ലീവാണ്.
ആണ്.
അങ്ങനെ രണ്ടു ദിവസ്ത്തൊക്കെ പോവാൻ പറ്റു. എനിപ്പം പ്ലാൻ ചെയ്യണം. ഇങ്ങക്ക് ഇഷ്ടാണോ പോവ്ന്നതൊക്കെ?
ആഹ് യാത്രൊക്കെ പോവാൻ ഇഷ്ടാണ് പക്ഷെ ഹെൽത്തായിട്ട് ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പം അത് കൊണ്ട് ദൂരോട്ടൊന്നധികം യാത്ര ചെയ്ത് ചെയ്യില്ല.
ആഹാ അങ്ങനെ. എനിക്കി പറഞ്ഞ പോലെ ഇഷ്ടാ. പോവുന്നതൊക്കെ ഇഷ്ടാ. പക്ഷേ, പോ പോവുമ്പങ്ങനെ പ്രശ്നൊന്നു ഉണ്ടാവാറില്ല. വോമി റ്റിങ് അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല.
ആഹ് എനിക്ക് യാത്ര പോകുമ്പോ വോമിറ്റിങ്ങുണ്ട്. ഈ ചെലപ്പോ ഈ കാറിന്റെ സ്മെല്ലൊന്നെനിക്ക് ചെലത് പിടിക്കൂല്ല.
ആഹാ ആഹ് അതെനിക്കു ആ പ്രശ്നണ്ട് എ സി ടെ സ്മെല്ല് വരുമ്പോം.
ആഹ് ആഹ് തലവേദന വരും ഒരുമാ തൊരു ശർദി ശർദ്ദിക്ക്യാനും വരും.
ഔഹ്. അങ്ങനെ എനിക്ക് പക്ഷെ അനക്ക് അക്കൊഴപ്പ ഉണ്ട് എങ്ങനെന്ന് വെച്ചഴിഞ്ഞാ. ഞാനങ്ങനെ വോമിറ്റ് ചെയ്യൂല്ല പക്ഷെ ങ്കില് എന്റെ കൂടെയ്ള്ളവരാരെങ്കിലും വോമിറ്റ് ചെയ്തെങ്കി പിന്നെ എനിക്ക് പ്രശ്നാ.
ആഹ്.
ഉം എനിക്കും പിന്നാ ഒരു വോമിറ്റിങ് ടെന്റൻസി വരും.
ആഹ്.
ഉം അല്ലെങ്കിലെനിക്ക് വല്യ പ്രശ്ന ഇല്ല ലോങ്ങാണെങ്കിലും.
ആഹ്.
ഉം ഉം.
ഇഷ്ടാണ് പക്ഷെ ഈ കുന്ന്- ടൈപ്പ് മല പ്രദേശൊക്കെ ഒണ്ടാവുലേ
ആഹ്
നമ്മള് കേറിക്കേറി പോണ്ടത്
ആഹ് ആഹ്
അതിഷ്ടവല്ല അത് വേഗം ഞാൻ സൈടാവും
ആഹ്
ഉം എൻ എന്റെ ഹസ്ബൻഡിനൊക്കെ അതാ ഇഷ്ട്ടം
ആഹ് ആഹ്
ഉം
ഹസ്ബന്റ് എന്ത് ചെയ്യുന്നു
ആള് കൺസ്ട്രക്ഷൻ വർക്കാണ്-
ആഹ് ആഹ് അന്നു വെച്ചാ ആഹ്
എന്നു വെച്ചാ കോൺട്രാക്ട് ബേസില് വീട്ടിന്റെ ജോലിയൊക്കെ നോക്കുന്നത്-
ആഹ് ആഹ്
നിങ്ങളിതോ
എന്റെ ഹസ്ബൻഡ് ആ ഡ്രൈവറാണ്
ആഹാ
ഉം
ആഹാ കുട്ടികള് ഉണ്ടോ
ഇല്ല കുട്ടികളായിട്ടില്ല
ആഹാ എനിക്കും ആയിനില്ല
ആഹ് കല്യാണം എത്ര വർഷായി കഴിഞ്ട്ട് -
ഒരു വർഷം ഒരു വർഷാവുന്നതേയുള്ളൂ
ആഹ്
ആഹ് ഞാന് ഇപ്പൊ എന്റെ വീട്ടിലാ ഉള്ളത്
ആഹ്
ആഹ്
പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പിന്നെ വെക്കട്ടാ
ആഹ് എന്നാ ശരി
ആ ശരി
ശ